ആഹ്, എടാ കേക്കാവോടാ?
കേക്കാം കേക്കാം.
ഹലോ! മോനെ സൗണ്ട് കേക്കുന്നില്ലല്ലോ? ഇച്ച് വോയിസ് പറയാവോ?
കേക്കാം കേക്കാം
ഏഹ്
കേൾക്കാൻ പറ്റും.
ആഹ്, ഇപ്പൊ കേൾക്കാവോ?
ആഹ് കേക്കാം കേക്കാം. ആഹ്
ആഹ്, നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള സബ്ജക്ട് എന്തവാ? യാത്രയല്ലേ? ആഹ്. ആഹ്, അപ്പൊ ഈ ഈയിടെയായിട്ട് എന്തെ ഏതെലും യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ?
ഈയിടയായിട്ട് യാത്ര നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. ദൂരോട്ടൊന്നും പോയിട്ടില്ല, ദൂരന്ന് പറയുമ്പം ക ഇല്ലില്ലില്ല. ട്രിപ്പയിട്ട് പോയിട്ടില്ല. ഇവിടെയല്ലാം ദൂരെം കല്യാണം ഒക്കെ വരുമ്പഴേ അങ്ങനെ പോവാറുള്ളൂ. ദൂരെ പോയിട്ടില്ല, കല്യാണം അങ്ങനെ വരുമ്പോ നമുക്ക് പോവാം. അല്ലാതൊന്നും ട്രിപ്പായിട്ടൊന്നും പോയിട്ടില്ല. അപ്പ നമ്മള അടു- ത്തുള്ള സ്ഥലങ്ങളില്, ഇല്ലില്ല ഇല്ല പോയിട്ട് ഇല്ലല്ല പോയിട്ടില്ല. പിന്നെ അടുത്തുള്ള സ് സ്ഥലങ്ങളിലൊക്കെ ബസ് കയറി അങ്ങനെ പോകാറുണ്ട്. അത്രയൊ-
ആഹ് ആഹ്, ഫ്രണ്ട്സിനൊപ്പൊ കറങ്ങാന് അങ്ങനെയൊക്കെ പോവോ?
കൂടുതലായിട്ട് ഇൽ ഓ ഇല്ലില്ല
അഹ് ഇല്ലല്ലേ, അ ആഹ്
ആഹ്, പിന്നെ ചേച്ചി എവിടെയക്കെ എവിടേ ലൊക്കെ പോയിട്ടുണ്ടോ?
ആഹ്, ഞാന് ഏഹ് ഈ കഴിഞ്ഞ എടേല് ആലപ്പുഴേക്ക് പോയി. ഫാമിലി ആയിട്ട് പോയി ബീച്ചിലേ പിള്ളേർക്ക് ബീച്ച് കാണോന്നുള്ള ആഗ്രഹത്തിന്റെ പുറമേ അങ്ങനെ ആലപ്പുഴക്ക് പോയി പിന്നെ ഞാൻ പോയേക്കുന്നത് ഏഹ് വയനാട് അവിടെ ഒരു ഏഹ് അത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പോയതാ
ഓക്കെ
ആഹ് അപ്പൊ അപ്പാടെ അമ്മാവന്റെ വീടുണ്ട് അവിടെ അപ്പൊ അങ്ങനെ പോയതാ ഫാമിലി ട്രിപ്പായിട്ട് നമ്മുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ് സായിട്ട് പോയതാ വണ്ടിയൊക്കെ വിളിച്ച്
ഓഹ് എങ്ങനെണ്ട് ആഹ് ആഹ് എങ്ങനെയുണ്ട് സ്ഥലൊക്കെ ഇഷ്ടപ്പെട്ടോ
പിന്നെ അത് ഞാന് കുഞ്ഞായിരുന്ന സമയത്താ പോയത് ഏഹ് ട്രാവലറൊക്കെ വിളിച്ച് ആഹ് ട്രാവലറൊക്കെ വിളിച്ച് ഈ പാട്ടും ബഹളവും ഡാൻസും അങ്ങനെയൊക്കെ ആയിട്ടാ പോയേ
ആഹ് ആഹ് അല്ല പിന്നെ ഒച്ചൂടെ വലുതായ ശേഷം പോട്ട ല്ല ഓർമ്മയ
ആഹ് പിന്നെ ആഹ് പിന്നെ മറ്റേ എന്നതാ വാഗമണ്ണ് ആഹ് പിന്നെ എന്ന തേക്കടി ആഹ് ആ ഭാഗം എങ്ങാണ്ട് പോയിട്ടുണ്ട് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല രാമക്കൽമേട് അതൊക്കെ ഇല്ലയോ
ആഹ് ആഹ് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ
ജാലിമേട് അവിടെ ഒരു അമ്മാവനുണ്ട് അങ്ങനെ അമ്മാവന്റെ വീട്ടിൽ പോകുമ്പോ അവിടെ കയറാൻ പോകും കേറും
ആഹ് പിന്നേ ഇവിടെ പോ ഗോവയിലൊക്കെ പോയിട്ടുണ്ടോ ഗോവ കന്യാകുമാരി ഇല്ല കന്യാകുമാരി
ആഹ് ആഹ് ഓഹ് കന്യാകുമാരി ഇല്ല പിന്നെ അല്ലാതെ തമിഴ്നാടിന് പോയിട്ടുണ്ട്
ആഹ് ഹാ
ആഹ് അങ്ങനെയൊക്കെ പോയിട്ടുള്ളു ഞാന് അല്ലാതെ വീ എവിടെയാ
തിരുപ്പെഴി
തിരുപ്പതി പോയിട്ടില്ല പളനിക്ക് പോയിട്ടുണ്ട് പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ പിന്നെ ഗുരുവായൂര്
ഓക്കെ ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ ഇവിടെ ഒക്കെയ ഞാൻ പോയേക്കുന്നത്
ആഹ്
ഗുരുവായൂര് രണ്ട് വട്ടം പോയിട്ടുണ്ട്
ഓക്കെ ആഹ്
ആഹ് ഒന്ന് ആന്റീടെ കുഞ്ഞിന് ചോറ് കൊടുക്കാനും ഒന്ന് എന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാനും അങ്ങനെ രണ്ടു വട്ടം പോയി
ഏഹ് ഇവിടെ പോയിട്ടില്ലേ നമ്മുടെ പൊങ്കാല ഇടുന്ന ആറ്റുകാല്
ആറ്റുകാല് ഇല്ല പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ല
ആഹ് ഇട്ടിട്ടേ ഇല്ലല്ലേ പൊങ്കാല
പോയിട്ടുണ്ടോ
ഇല്ല പോയിട്ടില്ല നമ്മള് ഇങ്ങ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ട്ടൊള്ളൂ അങ്ങ് ദൂരോട്ടൊന്നും കൊറവ പോകുന്നേ ആഹ് അങ്ങനെയൊക്കെയൊള്ളൂ മൂന്നാറൊക്കെ പോയിട്ടുണ്ടോ?
മൂന്നാറ് പോയിട്ടില്ല മൂന്നാറ് പോണോന്ന് ആഗ്രഹണ്ട് എപ്പഴേലും നടക്കുവാണെ പോണം
ആഹ് അനിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ
ഓഹ് എനിക്ക് അങ്ങനെ വല്യ ഈ അമ്പലത്തിൽ പോകുന്ന എനിക്ക് വല്യ കൂടുതലും ഇന്ട്രസ്റ്റ് പിന്നെ അല്ലേലും നല്ല വ്യൂ പോയിന്റി ഒക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയും അങ്ങനെയൊക്കെ
ആഹ് ഓക്കെ റീൽസ് അങ്ങനെയാന്ന്
ആഹ് അതെ അതെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഹ്
സിൽവർ സ്റ്റോമ വീഗലാൻഡ് അങ്ങനെുള്ളള്ളടത്തൊന്നും പോയിട്ടില്ലയോ
ഇല്ല അവിടൊന്നും ഞാൻ പോയിട്ടില്ല
ആഹ് ആഹ്
ആഹ് ഇയാള് പോയിട്ടുണ്ടോ ഏഹ്
ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല പോയിട്ടില്ല നമ്മള് അടുത്തുള്ള സ് ല് ക്കെ അത്രയേ ഉള്ളൂ അല്ല യാത്രകളൊന്നും കൂടുതൽ പിന്നെ എവിടെയെങ്കിലും ദൂരെ കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒഴിച്ചുകൂടാനാവാത്തതാണെങ്കിൽ
ആഹ് ഹാ ഹാ ആഹ് ഹാ അപ്പ ജോലിക്ക് ക്കൊക്കെ പോകുന്നതോ
ജോലിക്ക് പോകുന്നില്ല
ഇല്ലാല്ലെ
ഓക്കെ അങ്ങനെ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മള് വലിയ യാത്ര അങ്ങനില്ല കുറവാണ് അപൂർവ്വം ഒട്ടുമില്ല
ആഹ് ഹാ ഹാ ആഹ്
ഓക്കേ ഓക്കെ പിന്നെ വേറെ ഒക്കെ പോവാനുള്ള ആഗ്രഹമുള്ള സ്ഥലങ്ങൾ ഏതാ
ഉം വേറെ അങ്ങനെ എനിക്ക് പിന്നെ ആഹ് എവിടെയാ
കുളൂ മണാലി പോയിട്ടുണ്ടോ
അയ്യോ കേട്ടിട്ടുണ്ട് പോയിട്ടില്ല പിന്നെ എനിക്ക് ആഗ്രഹമുള്ള മറ്റ ഗെവി ഇലേ ഗെവി
ആഹാ പത്തനംതിട്ട
ഗവിലു ഉണ്ട് പിന്നെ ആദിയോഗില്ലേ
അതെവിടെ ആതിയോഗി കേട്ടിട്ടുണ്ട്
ആദിയോഗി മറ്റേ മഹാദേവന്റെ
ആഹ്
ആഹ് വല്യ പ്രതിമയൊക്കെയുള്ള ആയിട്ടുള്ളതില്ലേ
അവിടെ ആഹ് പോയിട്ടിലല്ലിയോ
ആഹ് അവിടെ പോകണെന്നുണ്ട്
ഉം ഇപ്പൊ വെക്കേഷനൊക്കെല്ലേ പോവാൻ നല്ല സൗകര്യമാണല്ലോ
ആഹ് അതെ വെക്കേഷൻ ഒക്കെ ആവുമ്പോഴത്തേക്ക് ഓരോ ഓരോ പ്രോബ്ലംസ് വരും അപ്പൊ പിന്നെ ട്രിപ്പ്‌ ന്റെ ആഹ് ഒരു മൂടങ്ങ് പോകും
അങ്ങനെ
ആഹ് നമ്മൾ ഇങ്ങനെ ഏ ഫ എങ്ങനെയാ
ട്രെയിനിലൊക്കെ കേറിയിട്ടുണ്ട്
അങ്ങനെ ആഹ് ട്രെയിനേ കേറീട്ടുണ്ട് ഫ്ലൈറ്റിൽ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരുവനന്തപുരത്തിന് പോയായിരുനെന്ന് തി തിരുവനന്തപുരത്തിനെ മറ്റേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയന്ന് പറഞ്ഞില്ലേ ആഹ് അന്നേരം ട്രെയിനാ പോയത് തിരിച്ച് വന്നപ്പോ ബസിന് കേറി പോന്നു ആഹ് പിന്നെ ഒരു തവണ എന്റെ ആന്റിയുടെ ആന്റി ഒക്കെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയില് പോ പോയായിരുന്നേ അന്നേരം അങ്ങനെ പോയപ്പോഴും ട്രെയിനേല്ലാ കേറിയത്
ആഹ് ആഹ് ആഹ് ആഹ്
പക്ഷേ ട്രെയിനേലുള്ള യാത്ര എനിക്ക് പേടിയ ഏഹ്
പക്ഷെ എല്ലാരും പറയുന്നേ ട്രെയിൻ നല്ല സുഖവാ
ആഹ് എല്ലാരും അങ്ങനെ ക്കെയ പറയുന്നെ അത് ഈ സ്ഥിരം നമ്മളിപ്പ ബസേലോക്കെ കയറി യാത്ര പോകുകല്ലേ അങ്ങനെ സ്ഥിരം കേറി ജോലിക്കൊക്കെ പോകുന്നവരായാലും ഈ ബസ്സിന് യാത്ര പോകുമ്പോം അത് കംഫോർട്ട് ആയത് ഏ അതേപോലെ തന്നെയാണ് ചില ആൾക്കാർക്ക് ഈ ബസ് സിന് പകരം അവര് ട്രെയിനാരിക്കും ജോലിക്കൊക്കെ പോന്ന ആ
ഉള്ളവർക്ക് അതിൽ പറ
ശീലമുള്ളവർക്ക് അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല കറക്റ്റ് സ്ഥലോ എല്ലാം അറിയാം പക്ഷെ വല്ലപ്പോഴും കേറുന്ന ന്ന നമ്മള് പോയി കേയറിയിട്ട് എവിടെയൊക്കെ കേറണ്ടേന്ന് അറിയത്തില്ല എവിടെ ഇറങ്ങണ്ടേന്ന് അറിയത്തില്ല ത്തില്ല ഏതിലാ എങ്ങനാന്നൊന്നും ഒരു ഇത് അറിയത്തില്ല
അല്ല ബസ്സില് നമ്മള് ഇപ്പ അല്ല ട്രെയിനിലൊക്കെ ആവുമ്പോൾ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലാണേൽ നമുക്ക് നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യാം പക്ഷെ ബസ്സിനകത്തതോക്കത്തില്ല
ആ അതൊക്കെ ചെയ്യാം എന്നാലും നമ്മള് സ്റ്റോപ്പ് എത്തിയോ അങ്ങനെയൊന്നും അറിയത്തൊന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല അതറിയത്തില്ല ഇടയ്ക്ക് വച്ച് നിർത്താനും ഒക്കത്തില്ല ബസ്സിൻ്റെ കൂട്ട്
ആ ഇപ്പ നമ്മളിപ്പ നമ്മുടെ സ്റ്റോപ്പ് കഴിഞ്ഞെങ്കില് പിന്നെ എഎന്നാ ചെയ്യും അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളല്ലേ
ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഇതായിരിക്കും പിന്നെ ശീലമുള്ളവർക്ക് അറിയാം അവർക്ക്
കുഴപ്പമില്ല അവർക്ക് അവര് ഓക്കെയാ
മ്മ് മ്മ്
ആഹ പിന്നെ ആ പിന്നെ കണ്ണൂര് പോയപ്പം ഒന്ന് കേറി അതും ഇതേപോലെ ആന്റി ഒക്കെ വർക്ക് ചെയ്ത കമ്പനില് ഏ പോയതാണ്
ആഹ
അങ്ങനെ ഇത്രേ മൂന്ന് വട്ടേ ഞാൻ ട്രെയിനേ കയറിയിട്ടുള്ളു
ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയുമോ
ഇല്ലില്ലില്ല ആഗ്രഹമുണ്ട് പക്ഷെ നടക്കത്തില്ല പേടിയാ,
ടു വീലർ അതും ഇല്ല അറിയതില്ല,
ഇല്ല ഇല്ല ഇല്ല,
ആഹ് പേടി ആഹ് പേടി നമക്ക് പേടി വന്നാൽ പിന്നെ നമുക്ക് പേടിയായിരിക്കും,
ആഹ് പിന്നെ പിന്നെ ഏതൊക്കെയാ?
ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടാണോ?
ആഹ് ചെയ്യാനിഷ്ടവാ പക്ഷെ പേടിയൊള്ളത് കൊണ്ട് അത് പഠിക്കാനും ഒരു പേടിയാ,
ആഹ്,
ആഗ്രഹംണ്ട്, ആഹ് ഇയാൾ എങ്ങനെയാ ഡ്രൈവ് ചെയ്യോ?
ആ് സ്കൂട്ടർ ഓടിക്കും,
ആണോ?
ഉം
പേടിയൊന്നുംല്ലേ?
പോകില്ല,
ആഹ് ആഹ്
ഒരു പേടിയില്ല നമ്മള് ഓ വണ്ടി കേറിയതും അർഞ്ഞില്ല നമ്മള് ഓടിച്ചതും അർഞ്ഞില്ല,
ആഹ് ആഹ് ആഹ്, അപ്പൊ സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നോ?
ഓഹ് ണ്ടായിരുന്നു ആഹ്,
ആഹ് ഹ എനിക്കതുപോലും പേടിയാ, പിള്ളേരുടെ സൈക്കിള് പിള്ളേർക്ക് മേടിച്ച സൈക്കി മക്കളെ ഞാൻ ഇടക്ക് കേയറിയിരിക്കുവെ ഏതോ പിള്ളോര് എന്നെ പഠിപ്പിക്കടാന്ന്, പറഞ്ഞണ്ട് ഒന്ന് രണ്ടു വട്ടം മൂത്ത മോന് ഇങ്ങനെ കാണിച്ചു തന്നു, എന്നാലും എനിക്ക് തന്നെ അത് ചവിട്ടി കൊണ്ടുപോകാൻ പേടിയ,
ആഹ്,
ആ പിന്നെ അവമാര് തന്നെ ഇത് ഫുൾ ടൈമ് ഏ
അല്ല നമുക്ക് പേടിയാന്ന് നമുക്ക്ച്ചിരി താമസിക്കും പടിക്കാൻ, പേടി ഒന്ള്ള ആൾക്കാരെ
വല്ല മറിഞ്ഞു പോകോ താഴെ പോകു എന്നുള്ള ഒരു ഇതേ,
ആഹ് അങ്ങനെ,
അ ആ ആ പിന്നെ ഏഹ് പിന്നെ ഇയാള് എങ്ങനാ
പേടിയുണ്ട്,
അടുത്തുള്ള സ്ഥലം എവിടയേക്കെയാ പോയേക്കന്നെ?
സ്കൂട്ടറേലൊ?
സ്കൂട്ടറിന് സ്കൂട്ടറിന് തന്നെ പോവോ
സ്കൂട്ടർ തന്നെ പോവും ആഹ് പേടിയില്ല,
ആഹാ ഏഹ്,
ലൈ ലൈസൻസൊന്നും ഇല്ലാത്തൊണ്ട് നമ്മളങ്ങനെ ദൂരോട്ട് പോ കൊണ്ടു പോകത്തില്ല,
ആഹ് അതന്നെ ലൈസൻസ് എടുക്കാൻ മേലാഞ്ഞോ?
ഓഹ്, നമ്മള് പ്രത്യേകിച്ച എങ്ങും പോന്നില്ല, അതുകൊണ്ട് പിന്നെ പിന്നെ എടുക്കണം ഇനി അങ്ങനെ ദൂരോട്ട് പോകാനുള്ള ലൈസൻസ്, നമുക്ക് ലൈസൻസങ്ങാനും വണ്ടി പിടിച്ച പിന്നെ അത് ഭയങ്കര, പ്രശ്നമല്ലേ അതുകൊണ്ട് പിന്നെ നമ്മള് ദൂരോട്ടൊങ്ങും അങ്ങനെ കൊണ്ടു പോകത്തില്ല ബസ്സ് കേറി, നമുക്ക് പിന്നെ ബസ് ഉള്ള സ്ഥല ആയൊണ്ട് ആഹ് ആഹ്, ലൈസൻസ് ഇല്ലാത്ത കൊണ്ട്, പിന്നെ ബസ്സുള്ള റൂട്ടായ കൊണ്ട് നമുക്ക് എപ്പഴും ബസ്സുണ്ട്, അപ്പൊ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ,